കേ ക്കണ്ട്.
ആ എന്തായിരുന്നു വാർത്താനൊക്കെ?
ആ നല്ലർതാനം
സുഖല്ലേ?
ഓ സുഖാണ്.
വെയ്നേരത്തെ ചായപ്പണിലേ കുലേ വെയ്നേരത്തെ ചായപ്പണിയൊന്നുല്ലേ?
ഏയ് ഞാന് ഒരു ഉച്ചയാകുമ്പോം ചക്ക കൂട്ടാൻ വെച്ചീന്. വേറൊന്നും ഉണ്ടാക്കിട്ടില്ല.
ഇപ്പ ചക്ക വല്ല ണ്ടാവൂലേ?
ഓ ചക്ക പൊരിക്കലും വെക്കലും ഒക്കെന്നെയ പണി. ഉം
ആ അയിശെരി. ങ്ങളെങ്ങനാ ചക്ക മുറികല് മഞ്ഞപൊടിം ഉപ്പും കൊഴച്ചേച്ചി
ആ മഞ്ഞപ്പൊടിപ്പും കൊഴിച്ചിട്ടേ ആ അങ്ങനെരുക്കും ഉം ആ കൊഴച്ച് വച്ചാൽ അത് വെള്ളാവും. വെള്ളായി നിക്കും. വെള്ളം ഇറങ്ങുവയിന്ന്.
ആ
അത് അപ്പ തന്നെ പൊരിക്കും, മഞ്ഞപ്പൊടി ഉപ്പുട്ടിട്ട് അപ്പ തന്നെ നല്ല ചൂടുള്ള ഓ പിന്നെ ഓയിലിട്ടിട്ടെ ഇല്ലില്ല കൊഴച്ചിട്ട് അവിടെ നിർ ക്കു മ്.
ആ
പിന്നെ ചക്ക കൂട്ടാന്ണ്ടാക്കും.
അയ് ചക്ക കൂട്ടാനെങ്ങനാ ഉണ്ടാക്കല് നമ്മള് പിന്നെ വേവിച്ചിട്ട് പിന്നെ ഈ തേങ്ങ ട്ട് അങ്ങൻത്താ?
ഇല്ല തേങ്ങ അരക്കൂല ഞാന് ഏ ചൊള മാത്രരിഞ്ഞിട്ട് വേച്ചിട്ട് അത് കടുകിട്ട് തോമിക്കാ ചെയ്യാ
കടുക് കറിവേപ്പില വെളുത്തുള്ളി ള്ളി പച്ചമോളക് അല്ലെങ്കി വറ്റൽ മൊളക് അങ്ങനെ ഇട്ടിട്ട തൂമിക്കാ
വറ്റൽമുളക് ഒന്നു എപ്പഴും ഉണ്ടാവൂല പ്പതൊന്നും ഇടൂല കറിവേപ്പിലെയില്ല അതൊക്കെ കടയിന്ന് വാങ്ങി കൊടുന്നിട്ട് ട്ടുആണ് അപ്പൊ അതൊന്നും ഇടൂല ഇവിടെ അടുത്ത വീട്ടിലൊക്കെണ്ട് ചോയിച്ചാ കിട്ടൊക്കെ ചെയ്യും പക്ഷെ ഇണ്ടായാലും ഞാൻ മറക്കൂടാന്
ആഹ അയ്ശരി ഹക്കെട്ട് വെച്ചാ ടേസ്റ്റ് ഉണ്ടാഓ ഞാനങ്ങനെയാ വെക്കല് ഞാനങ്ങനെ വെക്കൂ രണ്ടി ഒന്ന് ഞമ്മള് ചക്ക മഞ്ഞപ്പോടീട്ട് ചക്ക ഉപ്പൂട്ടിട്ട് വേവിച്ചിട്ട് കടക് കറിവേപ്പ് ഇല്ല ഇതൊക്കെ വെളിച്ചെണ്ണയിലിട്ടിട്ട് വെളുത്തുള്ളി കുത്തിച്ചീച്ചിടാ
ഉം
എന്നിട് വറവിട വറ്റൽമുളകൂട്ടിട്ട് വറവിട അല്ലെങ്കിൽ പിന്നെ ഞമ്മള് ചക്ക മഞ്ഞപൊടിട്ടിട്ട് വേവിപ്പിച്ചിട്ട് അയില് ഇത് ഇട്അ തേങ്ങ പെരിഞ്ചീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതൊക്കെട്ടിട്ട് മിക്സിലിട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് ഒതുക്ക്അ അരിക്കരുത്
ആഹ
അങ്ങന ആക്കീട്ട് ഇനി വേവിച്ച ചക്കേലേക്കിട്ട് ഒന്നായിറ്റ് ഒട ചാള കുറച്ച് ചാർ കുറച്ചൊരു ലൂസ് ഇതുപോലെ വേണം
ആഹ
എനീ വെക്കാ അങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്
ആഹ് അങ്ങനെ വെക്കലുണ്ട് ഇവിടെ ഇമ്മക്കെയങ്ങനെ വെക്കല് ഞാനിങ്ങനെ വെക്ക
ടെസ്റ്റ്ണ്ടാവും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുഅത് അതാവുമ്പോ ഓ വെളുത്തുള്ളി നല്ലോണം വേണംട്ട ഇതിൽ പെരു ജീരകം വെളത്തുള്ളിയൊക്കെ വേണം
ആഹ ചതുക്കണേയ്ക്കല്ലേ മ്മ്
അങ്ങനെ വെച്ചാ നല്ല ട്ടേസ്റ്റാ
ആ
തൂമ്പിചാലും രെസാണ് ട്ടൊ
ആ ആ പിന്നെ അവുട്ത്തെ ച്ചായകുടിയൊകെ കയിഞോ
ഇല്ല ഇല്ല കഴിഞ്ഞീല്ല കുടിക്യാൻ പോണോള്ളൂ എന്തൊക്കെ സ്നാക്സ് ഇണ്ടാക്കിട്ട് പലഹാരന്തെങ്കിലും ഉണ്ടാക്കണോ സ്കൂള്ല്ലാത്ത ദെവസാവുമ്പൊ പയം പൊരിയോ പഴൊകെണ്ട് കൊണ്ടെച്ചത് പഴം ഓയ്ല്ണ്ട് മൈദപൊടിണ്ട് അപോ ആദ്യന്ന് താകി വെക്കും മൈദപൊടിയും പഞ്ചസാരിം ഐലകായും തൊ കൂടൊന്ന് മാവ് ഒന്നാദ്യണ്ടാക്യെക്കും ന്നട്ട് പിന്നെ കൊർച്ച് കയിഞിട്ട് ആ അഹ് ഉച്ച ഒക്കാവുമ്പോ അങ്ങനാക്കി പിന്നെ ആ കഴിഞിട്ട് പിന്നമ്മക്ക് ഏ ആ ടൈം ആവുമ്പോ പയ അയ്ലെരിഞ്ഞിട്ടിട്ട് അഅ്ണ്ടാക്കി കൂട്ടാതിയല്ലോ പീടിയേല് വാങ്ങ്ണേ കാട് ലും നല്ലെ നമ്മള്ണ്ടാക്ണാണല്ലൊ
ആ അതെന്നെ
ആ
എന്നുണ്ടാക്കല്ണ്ടൊ വൈകുന്നേരം
ഇല്ല ഇല്ല എപ്പളെങ്കിലൊക്കെ എന്നും ഉണ്ടാക്കൂല അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക്സ് വാങ്ങും
മ് മ്
വാങ്ങും സമൂസേ കട്ട്ലേറ്റ് റ്റൊ ചിക്കൻറോളോ അല്ലെങ്കിൽ ഫലാഫി ഫിലോ അങ്ങനെന്തെങ്കിലും വാങ്ങും ഇപ്പം വെയിലും മയയൊന്നും ഇല്ലാത്ത ദെവസണല്ലോ സ്കൂളുല്ല വെയിലും മയി അതുല്ല
ആ
ആടെ മയണ്ടായീനിയോ
ഇന്ന് മഴല്ല ഇന്ന് വെയിലേനി
വെയിലാ ല്ലേ
ഉം
ഒരു വിധം സ്ഥലത്തൊക്ക ഇന്ന് വെയിലാണ്.
ആഹ അതന്നെ മഴയ നല്ല മഴയാണോ നോ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ മഴയൊന്നുല്ല
ആഹ എന്താ അറിയില്ല ഇനി പെയ്യോ അറീല
ഉം
മ് വെള്ളം കേറുവോ മഴ പെയ്താലൊക്കെ വെക്കേഷൻല്ലാ ചെറിയ ചെറിയ ട്രിപ്പൊക്കെ പോയി ബീച്ചില് അങ്ങനെക്കെ വയനാട് ബീച്ച് അങ്ങനൊക്കെ പോയി
ആഹ ആഹ
മ്
ഞങ്ങള് എങ്ങോട്ടും പോയിട്ടൊന്നുല്ല ഇല്ലേ പോയിട്ടില്ല എടുക്കും
പോകാ പറ്റൂല യാത്ര അനുഭവ കുറിപ്പ് ഏഴുതെണ്ട അവസ്‌ ഇപ്പൊ അനുഭവക്കുറിപ്പില്ല ഞാൻ മറക്കൂല യാത്ര അനുഭവം
ഉം സ്കൂളിലിപ്പോ മക്കള് പോയല് ഉമ്മമാർക്കും കൂടെ പണിയാ
ആ
എന്താ പിന്നെ ഇന്ന് ഉച്ചക്കൊക്കെ എന്തായിനി
മീൻ കറിയും ചോറും ആയിനി ഇപ്പൊ മീനൊക്കെ കിട്ടാൻ പണിയാണ്
ആ അപ്പൊ എന്നാലും പൈസ കൊറച്ചായാലും വാങ്ങും
ഉം ഇപ്പൊ വന്ന് മത്തിക്കെ കി പക്ഷെ നല്ല പൊന്നിന്റെ വിലയാണ് ട്രോളിങ് കഴിഞ്ഞാൽ പിന്നെണ്ടാവും നല്ല മത്തി ഒക്കെ ചെറിയ കുഞ്ഞൻ മ യൊക്കെ എറങ്ങും മ്മ് നാല്പത്തൊന്ന് ദിവസത്തേക്കാണല്ലോ
എങ്ങനെ
നാല്പത്തൊന്ന് ദിവസത്തേക്കാണ് ട്രോളിങ്
ആഹ് ആഹ്
അത് കഴിഞ്ഞാ പിന്നെ നല്ല മീൻ കിട്ടും
ആഹ് അപ്പൊ പിന്നെ മീൻണ്ടാവും നല്ലോണം
ആഹ്
പിന്നെ
കുട്ടികളൊക്കെ കളിക്കക്കിയോ ഹലോ കുട്ടികളൊക്കെ കളിലാരിക്കില്ലേ
ആഹ് ഓ ഇപ്പൊ ഫോണ് കിട്ടീന് അപ്പൊ ഫോണിലിരുന്നിട്ട് എന്തോ കാണണ്ട് എല്ലാരും കൂടെ മ്മ്
ഓലിക്കും പിന്നെ ഫോണ് കിട്ടിയാ മതിയല്ലോ ഓര്ക്ക് ഫോണ് കിട്ടിയാ മതിയല്ലോ
ആഹ് ഫോൺ കിട്ടിയാ മതി
വേറൊന്നും വേണ്ടല്ലോ ഓല്ക്ക്
വേറൊന്നും വേണ്ട
ഭക്ഷണം വരെ വേണ്ട ഫോണ് മാത്രം അങ്ങനെ കളിച്ചോളും
മ് മ് എന്താങ്ങള് ഫ്രീ ടൈമിലൊക്കെ എന്താ ചെയ്യാ
ഫ്രീ ടൈം ഇങ്ങനെ എല്ലാരായിട്ട് സംസാരിച്ചിരിക്കും പിന്നെ കോഴിണ്ട് വീ ട്ടില് അയിനെ നോക്കും
ആഹ് കൊറേയ്ണ്ടോ
ആഹ് ഒരു പന്ത്രണ്ട്
മ് വ്ടൊക്കെ കോഴിനെ ണ്ടാക്കിയ അപ്പം വരും നായ്ക്കള്
ആഹ് പന്ത്രണ്ടായത് അയിമ്പേന്ന് പന്ത്രണ്ടിലേക്ക് ചുരുങ്ങിപ്പോയതാണ്
ണ്ടായിനോ ഫാമ്ണ്ടോ
ഇല്ല അയ് നായണ്ടായതൊക്കെ ഇപ്പന്നാര തൊറ് ക്കേല്ല വൈകുന്നേരം വൊ തൊർന്ന്ട്ട് അപ്പം തന്നെ മൂടിക്കാളും
ആഹ്
ല്ല അവ് നടക്കൂല
ഉം ഉം നായ്ക്കളെല്ലാം മു മുന്ന് കൺമുന്ന്ന്നാ കൊണ്ട്പോണത്
അതെ മുട്ടട്ണ കോയ്ക്കളൊക്കെ കൊണ്ടോയാലെ പാവല്ലേ
ഉം ഉം
ന്തോ ആവും വെഷ്മാവു
ആതെ
ക്കി
ഉം
ഇന്നലെപ്പോ മെനിയാന്ന് ഒരാള് പൂവൻ കോഴിണ്ടോ ചോയ്ച്ച് വന്നപ്പോ ഒരു ഒരു കോഴിയെ അയാക്ക് വിറ്റി ഭാഗ്യ പിന്നേപ്പം ആ പൈസെനോണ്ട്ന്ന് വേ വേറൊര് പെടക്കോയിനെ വാങ്ങി മുട്ടട്ണ കോയിന വാങ്ങി ഉം മുട്ടണ്ടാവും വീട്ടില് അമ്മളാശി എട്ക്ക വ്ക്കണങ്ക് വ്ക്കാ പതിനൊന്നുർ
ആഹ് ങ്ങള് പിന്നെ വേറെ വീട്ട്ലാണോ
ആഹ് വേറെ വീട്ടി
ആഹ് അപ്പൊ ഇങ്ങളെ വീട്ടിലാണോ കോഴിക്കളൊക്ക ള്ളത് അപ്പൊ ങ്ങക്ക് അതൊരു വരുമാനായല്ലോ കോയിന വിറ്റാല് ലേ ഉം ഉം
അല്ല ചെലവു ആണ് കോയ്ക്ക്യക്ക് ത് ന്നാ കൊട്കണ്ടേ
ആ മുട്ട കൊടുക്കുവോ
ഓ മുട്ട ക്കൽണ്ട്
ആഹ്
കുളരാണ് നല്ല കുളര് ണ്ടാവും പക്ഷെ പിന്നെ എന്നൊന്നു തോന ക് ട്ടൂല തൊർന്ന് ടാത്ത് തോണ്ടെ
ആഹ് ആ ആ എത്ര മുട്ടണ്ടാവും ഒര് ദിവസം
ഇപ്പൊ ദിവസം മൂന്നെണ്ണ ക്കെ കിട്ടള്ളൂ അന്ന് തോന കോയ്യള് പന്ത്രണ്ടെണ്ണം കിട്ടോ ഒരു ദിവസം
ഓ അപ്പൊ ല
ഇപ്പൊ പിന്നെ ഇല്ല ഓ പിന്നെ നമ്മള് കുടുംബശ്രീ മുഖാന്തരം ഓക്കെ എഴുതി കൊ
ആഹ് അതാ കോഴിക്കള് മുട്ട കോഴിലേ
നാടനാട്ടോ ഞാൻ പോ
ആഹ് ആഹ് അത് എഴുതി കൊടുത്തിട്ട് അഞ്ചു കോഴിനൊക്കെ കിട്ടീന് പക്ഷെ ആ അഞ്ചിന് പിന്നെ നായ ഒന്ന് കൊണ്ടുപോയി പിന്നെ എനിക്ക് ഒരു ഇൻട്രസ്‌റ് ഇല്ലാതെയായി കോയിന വളർത്താൻ
ആഹ് അതെ നമ്മള് നശിച്ചൊവുമ്പോ പിന്നെ നമ്മക്കൊരു വേജാറാ പിന്നെ നമ്മുക്ക് മടിയാവും
ആഹ് ആഹ്
വേറെന്തെ
പിന്നെ വേറെ എന്താ വേറെ പ്രേതേകിച് ഒന്നുമല്ല
എന്നാ ശരി വേറെ അത്യാവശ്യം ഒന്നല്ലല്ലോ ഞാ പിന്നെ ചായന്റെ പണിയൊക്കെ നോക്കിക്കോള ഞാൻ എന്നാ പിന്നെ വിളിക്ക ആയിക്കോട്ടെ ഓക്കെ